അപ്പങ്ങനോക്കേണ് കഥകള്റിയ
ആഹ
അങ്ങനെ ഉരവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ പോകുന്ന ഉമ്മക്കും തന്നെ കൊറെ മ പിന്നെ ഒരു മൂത്ത കുത്തി വല മറ്റ കുട്ടി ചെറുതായ സമയത്ത് ഒരു മൂന്ന് ദിവസക്കെ ആയ സമയത്ത് നമുക്ക് പുറത്ത് ബാത്റൂമ ഒന്നുംണ്ടായിരുന്നില്ല അപ്പ അങ്ങത്തെ ബാത്റൂമ വര ഇതേപോലെ കുളിച്ചുാണ്ട് വന്ന കണ്ടാ പോലെ എന്തോ മറ്റ പോക വൈതാലണ്ടല്ല ഒരു സമാധം അത്തിൊരു മുടിയതെല്ലാം ഒരു കളിപ്പിച്ചച്ച്ണ്ടുള്ള ഒരു മണ്ഡലം ഉണ്ടല്ല അങ്ങനെ മണ്ടിയപ്പ തീ താണ് അന്ന് മുതൽക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി തിന്ന അതങ്ങനെ നമ്മള് ചെയ്യാതെ അങ്ങനെ ഇന്ന് ഇന്ന് ഇന്ന് അഞ്ച അഞ്ചെട്ട് കൊല്ലപ്പോ പിന്നെ അത് കൂടി പിന്നെ കാലോടെ നടക്കാൻ വയ്യാതായി അടുക്കളട ൾക്ക് പോലും പോകൻ വയ്യാതായി അങ്ങനെയിട്ട് പിന്നെ കുറ വേണ്ട കുടിച്ച്
ആ
പിന്നെ കൊറ മരുന്ന് സും കെിച്ചിട്ടൊന്ന മാറില്ല യല്ലിൻ്റെുള്ളിൻ്റെ മതണങ്ങളും പിടുക്കുന്ന നല്ലതായ ക്ഷീണം കേടും മറ്റുള്ളവൊക്കായിട്ട് റികൾ പോവുകന്നല്ല അതത് വേറൊരു മാറ്റംന്നും കാണണില്ല അങ്ങനെയൊക്കെ പാടായിട്ട് പിന്നെ എന്തായാലും ഓപ്പറേഷൻ സിത്തിന് സമ്മച്ചച്ച് അന്നൊന്നും സമ്മയിച്ച തന്ന് ഓ കുറച്ചും ചെയ്ത ഓരൊക്കെങ്ങനെയകും ആൾക്കാര് പറയും പലയതും പറയും ഊരൊക്കെ ചെയ്താ പിന്നെ നേരാവല നീടൂട എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ടുംന്തായിട്ടും അങ്ങനൊയിട്ട് പിന്നെ തീരെ വയ്യാതായിട്ട് സമ്മായച്ചാണ് സമ്മയച്ചപ്പോ പിന്നെ ചെയ്യേണ്ടരും പക്ഷെ സമ്മയച്ചണമെങ്കിൽ നമ്മുക്ക് ഇപ്പങ്ങളൊ ഒന്നും കേട്ട കുഴപ്പച്ചാല് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിുന്ന ഒന്ന് വാക്കർ വാക്കറൊക്കെ ഒഴിവാക്കി വരൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുല്ലാതെ തൊമ്മത എല്ലാ എല്ലാ പണികളും ചെയ്യുന്നു എല്ലാ പണികും വിച്ചാറ് ഇപ്പൊ കുമ്പട്ട്ർന്നിട്ടുള്ള എല്ലാം ചെയ്യണ്ട് ബെൽറ്റ്ഴണ്ടെങ്കിലും കൂടട്ട പിന്നെി എല്ലു ബലം കണ്ട് എല് തീരെ വല്വല ഇല്ല അങ്ങനെയൊക്കെ പോള്ളായിട്ടാ
എന്തായാലും പഠിച്ചക്കട്ടെ പെട്ട രോഗത്തിന്ന് അല്ലേ വല്ലാത്തൊരു അവസ്ഥയാണ് ഉ
എല്ലവേല ഇല്ലാത്ത കാരണാണ് എല്ല പേർക്ക് സൂച അടിച്ചിരുന്നത് പതിനന്നായിരംപ്യ മൂന്ന മാസത്തിന്റെ സൂചികക്ക് അങ്ങനെ ഞാൻ വീട്ടിലും തമ്മൾ ഇൻസുലിൻ മാരി കുത്തി കൊടുക്കലേരുന്നു
ആ ആ ആഹ
അങ്ങനെ ചെയ്ത കൊടുക്കലയന്നു പിന്നെപ്പോ വതിനന്നായിരൊക്കെ ഒരു മൂന്നാസൊക്കെ അടിച്ചപ്പോൊ നമ്മുക്കന്ന് തന്നെ അത് അത്രത്തോളം താങ്ങള് ആ അപ്പൊ അങ്ങനെ നിർ നത്തിന്റെ രസം പിന്നെ ഇപ്പൊ ഈ കയ്യും മുറിഞ്ഞപ്പോളും ഇപ്പളുംഞ്ഞ ഡോക്ടർ ക്ക തന്നെയാണ് വലിയ വലുപ്പും സൂചരിക്കാനും
ഉ ഉ എന്താ ചെയ്യനേ ഉപ്പ ഓരോരുത്തർക്ക് ഓരോ രോഗങ്ങൾ കൊടുക്കണല്ല അല്ലേ
രോഗ രോഗംന്ന് പറഞ്ഞാല് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ ഇപ്പതാ കൈ്യ മുറിഞ്ഞഞ് കണ്ട് കമ്പിട്ട് ഉണ്ടോ
ഓ
തയ്യാർക്ക അവശ്യ കഴിഞ്
ഉ ഉ ഉ സാമ്പത്തികമായിട്ടൊക്കെ കൊഴപ്പൊന്നുമില്ല
അയ്യ ഒരാളെ കൈമന്ന് കിട്ടിട്ടാണോ ആള ഇപ്പ എങ്ങനല്ലേ ആളെ ഇപ്പ എങ്ങനെയാണ് പക്ഷേ തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാല്ലേ പിന്നെ ഇപ്പോൊ ഒരു ഡ്രൈവിംഗ സ്കൂൾ എന്നൊക്കെ വെച്ചാല് ആ ദിവസപ്പല ആയിട്ട് കിട്ടണ
ആ അങ്ങനെയൊക്കെ അല്ലേ എന്തായാലും പഠിച്ചോ കാണണണ്ടല്ലോ എന്ന ഒന്നുംല്ലാ പഠിച്ച നമ്മള പഠ
ഉ അന്ന് ആളതിന്ന് അഞ്ചു ലക്ഷംത്തോള അഴക്കണം അത് പിന്നെന്നാള അവിടെ നിന്ന് ഇവിടെ നാട്ടിൽ വന്നിട്ട് പോവാനുള്ള സമയ അതുകൊണ്ട് ആ പൈസ ഉണ്ടായിട്ടല്ല അവിടെ നിക്ക് പത്തിരപ ഇരുപത്തി പത്ര രണ്ട് കൊല്ലത്തോളം ഗൾഫിൽ നിന്നത് കൊണ്ട് അവിത്തെ ആൾക്കാരെ സഹകരണം കൊണ്ട് കഴിച്ചിലായതാ നമുക്ക് എല്ലാ ഓപ്പറേഷൻ ന്റെ പൈസയും അവര് അയച്ചന്ന് ഓപ്പറേഷൻ രീതിന്റെ പൈസ എല്ലാം പിന്നെ നമുക്ക് ബാക്കിന്ന് അഞ്ചാറു മാസം ഇവിടന്ന് നാട്ടില് മാറി നിക്കാനുള്ള പൈസ വരെ നമക്ക് ബാക്കിയന്ന് നാട്ടില് പിരിച്ചിട്ടും അവരടെ ഗൾഫിൽ പിരിച്ചിട്ടും മുതലളിമാരെ മലയാളിമള മക്കളായിട്ടും ഐബീനായരായിട്ടുംക്ഷ ഒരു ലക്ഷംയിട്ടും അങ്ങനെയൊക്കെ പാടായ ഓരോരുത്തര സഹായിച്ചിട്ട് അയച്ച തരു നാല് സമയത്ത് കോപ്പത്തി എല്ലാം പൈസ അവ സമയന കെട്ടികള
ഉം
എന്റെ പ്പ അമ്പത് എന്റെ ജെശത്തി ആപ്പള അമ്പത് അനക്കായിട്ട് വെരു കടെ സഹായിച്ചിട്ട് അന്നൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇജ്ജ്‌ പല്ല്ച്ച് മോറാന്കില്ലേ അപ്പ അങ്ങനെയൊക്കെയന്ന് കഥകൾന്ന്റിയ മദ്രസിലില് പതാക ദിനത്തിന്റെ കിസ്സ് മത്സരം ഉണ്ട്ട്ടാ പൊന്നുന് പതാക മത്സരംണ്ട് പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഇന്നിപ്പോ പതാക സ്ാപക ഇത ദലദീനല്ലേ
ആ ഉ സമസ്
ആഹ സമസ് തന്റെ അങ്ങനെയൊക്കെ പാടായിട്ട് ഓരോ കാര്യങ്ങളണെന്ന് പറയാം മക്കളൊക്കെ മതസ്ഥ കുളക്കില്ലയ
ഉ ഇപ്പ സ്കൂള മദർസംന്നും ഇല്ലല്ലോ
അല്ല ആ നഞളെ
നാളെ സ്കൂള ഇണ്ട്ന്ന് അറിയണ്ടോ അ സെക്കൻഡറി സ്കൂള ഇണ്ട്ന്ന്റിയണ്ടേ
ഗവർമെന്റ് സ്കൂള
ആഹ ഗവൺമെന്റ് സ്കൂളിലാണ്
പിന്നെ പണ്ടാവ പള്ളക്കണ്ടാവ ഗതാഗതത്തിൽ ഇന്ന് ജുമാന്റെ സമയത്തുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകൾന്ന് പറ പിന്നെ വേറെ എന്തൊക്കെ വി്യേഷങ്ങളൊക്കെ രുമണ്ടരുമണ്ടാ അറിയില്ല അതോ അവിടെ പോയ അങ്ങനെ വെക്കൽ എന്ത്
ആ ഇ ചിക്കൻ ബിരിയാണി ഒക്കെ വന്നൊ ചിക്കൻ
ട്ട ചിക്കൻ ബിരിയാണി എല്ലും
ചിക്കൻ ബിരിയാണി ഫ്രൈച്ച ഞാന എല്ലാം എന്നമ്മാല ഇണ്ടാക്കല് നിനിക്ക് വല്യ ഇതൊന്നുമല്ല ചിക്കൻ ബിരിയാണി വക്കാനെ മസാല ഉണ്ടാക്കിങ്ങാണ്ട് ആഹ അത് ഇറച്ചിട്ടിട്ട് ചോറ് വേറെ വെച്ചിട്ടും ഡമമാക്കായ
ദമ്മായിട്ടന്നെട്ട കുക്കറിില് ഉണ്ടാക്കല അരി ചോറ് അങ്ങനെ ഉണ്ടാക്കലുണ്ട വറ്റിച്ചെടുക്കല ഇണ്ട അതോ ഊച്ചിെടുക്കല ചെയല്
വറ്റിച്ചെടുക്കന്നെ കുക്കറിലന്നെ ചമ്പട്ടിയില്
ചെമ്പട്ട വല ഊച്ചി ഇത്തണ്ടാക്കലില്ല ഉം
ക്ക
അങ്ങട്ട
വൈരസം ഉണ്ടാവോ
ഏ ഊറ്റിത്തുന്നതല്ല ഞങ്ങള ഇവിടത്തെഈ ഭാഗത്തൊക്കെ ബിരിയാണി ഉണ്ടാക്കാം കൂടുതലും ഊറ്റി എടുത്തിട്ട് ആ വച്ചല് ഊറ്റിട്ട് നമ്മള് വാരാനൊന്നും വെക്കൂല ആ കൊട്ടക്കൈൽട്ക്കെ ഊറ്റിക്കാണ്ട് ഒരു കുറച്ച് വെള്ളം ഉറ്റി പോയിട്ട് ഉറ്റിന ഇതിൽക്കുവരുവല്ലോ വെള്ളം ആഹ് അപ്പൊ ഈ മസാല ഉണ്ടാക്കിന്റെ മേലക്കണ്ട് ഇടും അപ്പൊ ഈ വെള്ളം ആ വെള്ളം കൂടെ പാകായി വരും അപ്പൊ നമുക്ക് ദമ്മിടാനുള്ളള്ള ഒരു വെള്ളം ഉണ്ടാവും അയില് നീരുണ്ടാവും അപ്പൊ ആ നീരില് പിന്നെ കൊറച്ചാണ് ദമ്മില് കിടന്നാല് നല്ല പാകായിട്ട് മട്ടത്തിനായി വരും
ഏഹ്
അങ്ങനെണ് ശര്യാെവ
ഇങ്ങളെങ്ങനെ മസാല ഇണ്ടാക്കല്
ഞങ്ങള് ഉള്ളീം തക്കാളീം ഞങ്ങ ഞാന് അധികം ഉണ്ടാക്കല് ഉള്ളീം തക്കാളൊക്കെ ചെറുതാ ആഹ് നല്ല നൈസായ് പിന്നെ നോക്കും ഉള്ളീം തക്കാളീം പിന്ന അത് ആഹ് ചിക് ചിക്കന് ലഗോണാണെങ്കില് ലഗോൺ ചിക്കൻ ആണെങ്കില് അതാദ്യം ഉം പ കുക്കർലാണ്ട് വെക്കും
പേ ഹ്
കുക്കർക്കാണ്ട് വെച്ച്കാണ്ട് പിന്നെ അയ്ന്റെ മോളില് ഉള്ളിയണ്ട് പരത്തിടും അതുപോലെ തക്കാളിയും പര ത്തിടും ഏ് കൊർച്ച് ഗരം മസാലേം ചപ്പും പൊതീനൊക്കപാടട്ട്ക്കാണ്ട് ഓണ്ട് മൂട്യക്കും ഒരു കൊർച്ച് തൈരും പാരും എന്നിട്ടാണ്ട് മൂട്യക്കും ഇന്നട്ട്ഒരു ആഫും വേവാക്കും കുക്കർലടിച്ച്ക്കാണ്ട്ഒരു ആഫ് വേവാക്കും ആഫ് വേവാക്കീന്റെ ശേഷം പിന്നെ വേറെ ചെമ്പട്ടീല് നെയ്യും ഇതൊക്കെ ഒഴിച്ച് കാണ്ട്
ഏഹ്
പഞ്ചസാരെ കറീണ്ട് നെയ്യും ഇതൊക്കണ്ട് ആഹ് ചെമ്പ് ചെമ്പട്ടിക്ക് നെ- ചെമ്പട്ടീക്ക് നെയ്യും കാര്യങ്ങളും ഒഴിച്ച്കാണ്ട് പിന്നെ ഈ മസാലയ്ക്കാണ്ട് കൊട്ടും ന്നട്ട് പിന്നെ മസാ സാല നമ്മെള പൊടികളും മറ്റുള്ളതും മഞ്ഞപ്പൊടി മാത്രട്ട് ഗരം മസാലിം ചിക്കംമസാലിം ഇണ്ടങ്കി ചിക്കുമസാലിം ഇടും ന്നട്ട് പൊടിക
ആഹ് ഉം ആഹ്
അന്നിട്ട് മസാല കൂട്ടീന്റെസം മസാലേന്റെ ഉപ്പും പുളിം വാക്കപ്പ ചെറുനാരങ്ങ നീര് പാരും ഒക്ക ഉപ്പും പുള്യക്കെ പാകാ നോക്കീന്റെ ശേഷം പിന്നെ ഏഹ് ചോറുതേപോലെഇടും ഊറ്റിയാണ്ട്ടും കെ ജി
ഉം
എന്താണ് സൺഫ്ലവെർ ഓയില് അങ്ങനെയൊക്കെ ഏണെങ്കിലൊക്കെ നല്ലതാ അങ്ങനൊക്കെ തെന്നെ ഇണ്ട്ട്ടോ എല്ലൊയും ഇങ്ങെളെ ഭാഗെത്ത് എങ്ങനെയാണ്
ഏഹ് ഞങ്ങളെ ഭാഗത്തും ഇതെമായിരി ഒക്കെ തന്നെ ഊറ്റിട്ട് അല്ല വെക്കാ ഇമ്മാണ് വെക്ക് ക്കെൽ ഇബെടെ ഞാനധികം വ വയറ്റിട്ട് പിന്നെ അയ് ക്ക്‌ മസാലൊക്കെ ഇട്ട്ട്ട് ഞാ യൂട്യൂബ്ൽ നോക്കിട്ടൊക്കെ വെക്കെൽ ഉം ആഹ് ചോറ് വെക്കാൻ ഇൻക്ക് വെല്ല്യ ഇത് ഇല്ല ധൈര്യം പോരാ ഇൻക്ക് അത് അങ്ങനെ വെറ്തെ ഒര് തട്ടിക്കൂട്ടൊക്കെ ആക്കിട്ടാണ്ട് വെക്കലാണ്
ആഹ് ആഹ് അതാ
ഉം
പിന്നെ തേങ്ങാ ചോറ് ഒക്കെ വെക്കോ
ആഹ് തേങ്ങാ ചോറ് ഒക്കെ വെക്കും
അഹ് ഒക്കെ ഒറ്റെക്ക് വെക്കൊയ്ക്കാരം ലെ
എല്ലൊയും വെക്കും ഈ ബിരിയാണി വെക്ക്ണെ ഇൻക്ക് വെല്ല്യ ഒര് വശായിട്ട് ഇല്ലെയ്
മന്തിയോ?
മന്തിയോ അങ്ങെൻത്തൊക്കെ ഇമ്മെന്നെ വെക്കെൽ ഒക്കെ മന്തിയൊക്കെ ഇമ്മെന്നെ വെക്കാ ഞാ പിന്നെ യൂട്യൂബ്ൽ നോ ക്കീട്ട് വെക്കും
ഇപ്പ ഫുള്ള് ആൾക്കാർക്കും മന്തിയാലെ ഇഷ്ടം മറ്റെയ്നെ ഇറ്റങ്ങൊക്ക് ഒക്കെ മന്തിനോടാ
മന്തിനോടാ താല്പര്യം.
ഉം
ഉം
ഇപ്പത്തെമക്കൾക്കൊക്കെ കല്യാണപെരേല് പോയാലും കൂടുതല് മന്തിഎന്നേകാരം ചെലവായിട്ട്ണ്ടാവ.
ആ അതന്നെ മന്തി മന്തി പറിം. മന്തി ഇണ്ടങ്കിൽ ഒര്ക്ക് പെരുന്നാള.
അതെന്നെ മന്ത്രി ഇണ്ടെങ്കി ഒര്ക്ക് പെരുന്നാളാല്ലൊ അന്ന് അപ്പൊ അങ്ങനെയക്കെയാണ് കാര്യങ്ങൾ പുറത്തൊന്നും പോവലില്ലേ
പുറത്തേക്കൊന്നും അങ്ങനെ നോക്കലോന്നുല്ല എപ്പോഴെങ്കിലും എന്തലൊക്കെ സ്ഥലങ്ങളൊക്കെ പക്ഷെ അങ്ങനെ കറങ്ങാനൊന്നും പോക്കില്ല ആഹ്
ഉമ്മ ഒന്ന് മുതൽ പുടിച്ച് ക്ക്ണോ നോമ്പ്
ഇല്ല ഉമ്മ കടയെ പോവും ഉമ്മാന്റെ ആങ്ങളന്റെ ഹോട്ടലിൽ പോവും ഉമ്മിം ഒമ്പതും പത്തും തന്നെ എടുത്തിട്ടുള്ളൂ.
ആഹ് ആഹ് അവിടെ പണി യെനെകരലെ അവിടെ
ആഹ് ആ ഇമ്മയാണ്
ഉം അപ്പം പിന്നെ നാടൻ ലേഡീസ് ഭക്ഷണം ആണെയ്ക്കാരല്ലേ
ആഹ് ഉം അങ്ങനെ വേറെന്തൊക്കെ പിന്നെ വൈന്നാരത്തിന് ഇന്ന്എന്താ പറ ഇണ്ടാക്കല്
വൈകുന്നേരത്തിന് ഇനിന്നിട്ടു എന്തെങ്കിലും പൊറാട്ട എന്തെങ്കിലൊക്കെ കൊണ്ടരിക്കണം വിചാരിക്ക്ണ്ട്. ഇന്ന് ഇപ്പോ എല്ലാരുച്ചി ഉള്ളതല്ലേ ഇന്നുപ്പോ മുഹറം പത്തല്ലേ അതിന്റതായിട്ടുള്ളരു ഒരു പ്രത്യേകതയില്ലേ ഇഷ്ട ഇഷ്ടപ്പെട്ട രീതിയില് ഇഷ്ടപ്പെട്ട ഐറ്റംസായിട്ടൊക്കെ ചെയ്യാൻ വിചാരിക്കണ്ട്. ഇപ്പൊ നീച്ച് വന്നാല് എന്താണ് ഇപ്പോ കൊണ്ടിരണ്ട എന്നുള്ളപ്പ നീച്ച് വന്നിട്ടണം അഭിപ്രായങ്ങളാലെ എന്താ ഉണ്ടാക്കാന്ന് അതൊരു ചോദ്യാണ് ഇനിപ്പോ എന്താചെയ്യന് പിന്നെ അക്കാന്ന് വിളിക്കും, അപ്പ പിന്നെ അതിനനുസരിച്ചൊക്കെ
ശെരിട്ടോ.
ആ ഒ
എന്നാ ആയിക്കോട്ടെ.